ഓ ആ എന്താല വിളിച്ചു കിട്ടിയാ
ആ
ആ എന്തൊക്കെയാണ് വിശേഷങ്ങള്
നല്ല വിശേഷം
ഉം മഴൊക്കെ ഇണ്ടവിടുക്ക്
ആ അപ്പട ആഴൊക്ക ഉണ്ട് ആ
ഫുള്ള് മഴയിരുന്നുല്ലേ എല്ലായിടത്തും മഴ ആ ആ പി എന്താ ഫുഡൊക്കെ കഴിച്ചാ ഫുഡൊക്കെ കഴിച്ചാ
ആ അല്ല കഴിച്ചിട്ടില്ല അഴക്കന്നിട്ടില്ല പറത്താൻ പറത്ത ത്തയ്ക്ക
ആ ശരി കടപ്പുറത്തക്ക് കാന്ന ആ എടയ്ക്കൊക്കെ പോകവും ഇക്കെ നാട്ടിൽ വന്ന കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോകവും നിങ്ങട്ട മീനൊക്കെ വടിച്ചിട്ട് വരും
ആ ഉ ഉ
അവിടെ മീൻ മേടിക്കുമ്പോ നല്ല വില കുറവ കിട്ടും ഇവിടെ നമ്മ ഇവിടുന്ന് ക്കുമ്പോ നല്ല വില കൂടുതലാ കിട്ടാ ആഹ പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചാ
ഇല്ല കഴിച്ചിട്ടില്ലേ
എന്താണ് മീന്
ആ സ്പെഷ്യലൊന്നുംല്ലന്നലായിരുന്നു സ്പെഷ്യല ഇങ്ങനെ പോ പലെ ഇവിടെ വിരുന്നായിരുന്നു
ആ
ഉ അല്ലേ മന്തിയെക്കെ ഉള്ളന്ന് ചോറ് കൂട്ടാന ഇണ്ടായിരുന്നു പായസം നല്ല ഉണ്ടാക്കിരുന്നു
ആ ആ
ആ
ഉ ശരി പിന്നെന്താ കുട്ടികളെ ഇ എന്താ വെച്ചന്ന് പഠിക്കുന്നവരാണോ
ആ കുട്ടികളൊക്കെ പഠിക്കണവരല്ലേല്ലേ മൂന്നാള് പഠിക്ക പഠിക്കണ്ട എല്ലാരും പഠിക്കണ്ട്
ഉം പിന്നെ എന്ത് നാട്ടിൽ തന്നെയാണോ
ആ ഇപ്പൊ നാട്ടിലല്ല ഗൾഫിലർന്ന് കൊറെേ പത്തിരേത് കൊല്ലൊക്കെ നിങ്ങപ്പണ്ട ഒന്നും വെച്ചൊന്നും ഇല്ലാണ്ടപ്പൊ നാട്ടിലാണ്പ്പൊ നാട്ടില് കൊഴപ്പില്ലാതെ പോണ്
ആ. ങ്ങളെ നാട്ടില് ചക്കൊക്കെണ്ടാ?
ചക്കൊക്കെണ്ട് വീ ള്ള വീട്ട്ലില്ല അവട ഇവിടെക്കേണ് ന്റെ വീട്ടില്ണ്ട്ട്ടോ.
ഉം ചക്കോണ്ട് എന്തൊക്കെണ്ടാക്കൂ?
ചക്കക്കൂട്ടാ പറഞ്ഞപ്പോഴ ഫ്രിഡ്ജില് ഇന്നെലെ അപ്പൊർത്തെ ചേച്ചി ചക്കക്കൂ കൊട്ന്നന്നെണ്ടായിന് ചക്കണ്ടാ ചക്ക കൂട്ടാലും ഒക്കെ വറക്കും ഉപ്പേരി വെ കൂ
ആ.
ബീഫും ചക്കയ്ലൂടെ വെക്കൂ
ആ അടുത്ത വീട്ടന്നാ ചെറിയ തുണ്ട ചക്ക കൊടന്നീന് ഞാന്തെയ്തത്
ആ.
വർത്ത് ഈളാക്കിക്ക് മഞ്ഞപ്പൊടി ഉപ്പക്കെട്ടിട്ട് വർത്ത്
ആ ആ ഞാൻ രണ്ട ഇല്ല ചെയ്തപ്പോളോ കഥാകലല്ലേ കോഴഞ്ഞിട്ട്
അവ ഞാൻ യൂട്യൂബില് കണ്ടതേർന്ന് പഴുത്ത ചക്ക വറക്കണത് ഞാദീട്ട് കേക്കാണ് പഴുത്ത ചക്ക വറക്കണത് മ മറ്റത് പച്ചച്ചക്ക വറുത്തിട്ട് കൊറെ വറത്ത്ട്ട്ള്ള ആളാ ഞാൻ എന്റെ വീട്ടിന് നല്ലോണം ച ക്കള്ളതാ നല്ലോണം ചക്കള്ളതാ നല്ല കൊറേ ച മരണ്ട് അപ്പൊ നല്ലോണം ചക്കള്ളതാ അപ്പൊ ഞാനവ്ടെ പോയി കഴിഞ്ഞാൻ അവടന്ന് പറച്ചിട്ട് കൊണ്ടര ചെയ്യാ വറക്കാൻള്ളത്. വറക്കേണ്ട സമയേയാ ഞേ വറക്കാള്ളെ കൊണ്ടരും. ദൂരെണ് പോവ്വാനൊക്കെ ബുദ്ധിമുട്ടാണ് അതാണ്
ആ.
അപ്പൊ വറത്തിട്ട് കൊണ്ടുരും, അപ്പൊ നല്ല നല്ല രസ ണ് അപ്പൊ ഇ ഇവടെ ഈ പിന്നന്താണ് അടുത്ത വീട്ടീന്ന് തന്നതാണ് ഒരു ചെറിയ തുണ്ടൻച അത്, വറുത്തോക്കി വെക്കുമ്പോ അത് കൊഴഞ്ഞ് കെടുക്കാണ്.
ഹാ
ഉം പിന്നെന്താ ഫുഡ്ഡൊക്കെ കഴിച്ചാ?
കഴിച്ചിട്ട്ല്ല ചക്ക വറക്കാൻ പൂത്യായിട്ട് ഇതുവെരേ അപ്പൊറത്ത വീട്ടിന്ന് തന്ന്ട്ടില്ല ഞാല് വറത്തൊ കൂഴാ കൊഴഞ്ഞിറ്റ് കഴിക്കാതില്ല ഞാൻ അത് പാത്രത്തിൽ ആക്കി വെച്ച് വന്ന് പാത്രം തൊറന്നോക്കുമ്പോള്ളത് പൂപ്പല് പിടിച്ച്ട്ടാകെ
അത് അപ്പൾക്ക് അപ്പൾക്ക് തിന്നണോ വറുത്ത് അത് കൊഴഞ്ഞെടുന്നാ പിന്നെ അപ്പൾക്ക് അപ്പൾ ഞാനത് വറത്ത്ട്ട് ഒരു അരിപ്പ പാത്രത്തേക്ക് വെച്ചിട്ട്ണ്ടത് ഉം ഉം മക്കള് രണ്ടാള് പഠിക്ക്ണോട്ത്താണ് നീ മൂത്തേന് മാത്രോള്ളോ മൂത്തോന് വാണങ്കി തിന്നോട്ടെച്ച്ട്ടാ ഹ്ഹ് ഉം ഞ്ഞി എപ്പഴെങ്കിലു കിട്ടുമ്പോ നല്ലം പോലെ വർക്കാച്ച്ട്ടാ. പഴുത്ത ചക്ക വറക്ക അല്ല പഴു ത്ത ചക്കേ പഴ്ത്ത ചക്ക വറക്കാന്നാണ് ഇപ്പ യൂട്യൂബില് കണ്ടത് ഞാന്.
പക്ഷെ അതെങ്ങനെ ബലണ്ടാവൂലല്ലോ.
ആ അവര് അവർ കടിച്ച് തിന്നിട്ട് പറഞ്ഞ് നല്ല നല്ല സോഫ്റ്റ്ണ്ട് നല്ല കറുമുറു കറു മുറൊക്കെണ്ട്ന്നൊക്കെ പറയ്ണ്ടവര്
ആ
ആ
ആ ശെരി.
ഞാൻപ്പൊ ഇന്ന് കണ്ടതാണ് യൂട്യൂബില്. ഞാൻ യൂടൂബ് ഇട്ത്ത് നോക്കിയാപ്പൊ ഇത് ചക്കടെ കാര്യം ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ നോക്കി യപ്പോ ആണ് കാണത്. പിന്നെ എന്താ എന്താണിന്ന് മീനെന്താ കിട്ടി?
ത്തി.
മം അവടെ മീനൊക്കെ വെലണ്ടോ?
വെലൊക്കെണ്ട്. ഇപ്പൊ ഞാൻ മീനധികം. ഞാൻ വേടിക്ക പോവാറില്ല ഇപ്പ അധികംപര് കൊണ്ട്രാ കാരം
ആ ന്നാ നന്നൂറ്പ്പ്യന്നാ പറഞ്ഞത് നന്നൂറ്. ഒരു കിലോ മത്തിക്ക് നന്നൂറാണ് ത്രേ ഇന്നത്തെ വെല
ആ ഹാ
മം ഞാൻ വെട്ച്ചില്ല ഞാന് മുള്ളൻ വേ ടിച്ചു.
ആ ശെരി.
മം മുള്ളൻ നല്ല മീനാ.
ആ ഹാ ആ
മം അതിന് ഇരുന്നൂറ്റി എൺപതാ ഒര് കിലോന്. ഒന്നിനും ഒന്നിനും കൊറവൊന്നില്ല്യ.
ഏ ഹെ
ഉം
മഴയിട്ടയ്ക്കാരിം.
ആ ഈ മഴായിട്ടാണിത്. മം കുട്ടികളൊക്കെ എവിടെ പഠിക്ക്ണ്.
അവരൊക്കെ ഇവടെ അടുത്തന്നെ. പഠിക്ണത് ആ സ്കൂൾ ബസ്സുണ്ട്.
ഉം ഉം വല്യ വല്ല്യാ മക്കളാ?
ആ വല്ല്യാ മക്കളാണ്.
മം മം
അവര് ഒരാള് പത്തിലാണ് ഒരാള് പ്ലസ് ടൂ ലാണ് ഒരാൾ പ്ലസ് ചു കഴിഞ് ഡിഗ്രീന്റെ അലോട്മെന്റിന് കാത്തിരിക്ക്യാണ്.
ഉം ആ അൽ അൽ മൂന്നാംകുട്ടിയാള്ള?
പേ മൂന്ന് പെൺകുട്ടി ഒരാൺകുട്ടി.
ആ നാലാളല്ലേ?
ആ ആഹ്
മം മം
മൂത്തോളെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോരു കുട്ടിഇണ്ടായതാണ്.
മം
പ്പോ കുട്ടിക്കൊരു വയസ്സയി കഴിഞ്ഞ ആഴ്ചായിരുന്നു ബർത്ത്ഡേ.
ആ ശെരി.
എക്കെ പോണ് ഇപ്പൊ രണ്ടാതൊള്ളെ കല്യാണം നോ ചെ പറഞ് വെച്ചിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞിട്ടേള്ളൂ ശെരിക് ഗെൽഫിന്ന് വേരൊള്ളു
മം മം
മ്മ്ഹ്
ഉം
അങ്ങനെയൊക്കെ.
ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാനും
അല്ലാ പെകട്ടികളെ കിട്ടാ ആ ങ്കുട്ടികളെ കിട്ടാൻ പളില്ല നൂറണ്ണം വീട്ടിൽ ഇണ്ട് പെങ്കുട്ട്യേ ളെ കിട്ടാൻ ആണ് പളി
ആ അതെ എന്റെ താത്താടെ രണ്ട് മക്കൾക്കും രണ്ടു മക്കള്ക്കും പെൺ കുട്ട്യേളെ കിട്ടാനുള്ള ഒരു പണി എന്താണ്
ഉം ഇവിടെ ഇവിടെ ഇവിടെ ഇവരെക്കെ ഇക്കാടെ പെങ്ങള്ടെ മകൻ പത്ത് മുപ്പത് വയസ്സായി ഇതുവരെ ശരിയാവാണല്ലല്ലേ
ആ അതേ ടി പെണ്ണെ ഇന്റെ താത്താടെ മോനക്ക് മുപ് ഇരുപത്തൊമ്പത് വയസ്സായി ശരിയായിട്ടില്ല
ഓഡ്ര് വെ പെൺകുട്ടികള് വയസ്സാ നോ ക്കണതെ
ഉം അവര് മാട്രി മാ റ്റ്രിമോണിക്കൊക്കെ കൊടുത്‌ണ്ട് പറഞ്ഞിനും എന്നിട്ടൊന്നും ശരിയായിട്ടില്ല
ആഹ്
പിന്നെ എന്താ മന്തിയും ബിരിയാണിയ ഒക്കെ ഇണ്ടാക്കോ സ്പെഷ്യലൊക്കെ പെരുന്നാളായാല്
ആഹ്
അക്കെ മന്തിം ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കുവ സ്പെ
ഇല്ല പെരുന്നാളില് സ്പെഷ്യല് ചോറും കുട്ടാലും പേരി പപ്പടവും ബീഫും സ്രാവവും ആഹ പെരുന്നാൾ ഇല്ല ഫസ്സ് ഒന്നാം പെരുന്നാളിന്റെ അന്ന് ഒന്നും ബിരിയാണി ഉണ്ടാക്കില്ല ബിരിയാണി മന്തിയും ഒക്കെ പിറ്റെ സ് ത്തലണ്ട പെരുന്നാളിന്
മ് ഞങ്ങള് തറവാട്ടിലാകുമ്പോ അമ്മായിമ്മയും പിന്നെ മം പിന്നെ എൻ്റെ ഇക്കാടെ ജ്യേഷ്ഠനും ഒക്കെ ഉണ്ടായിരുന്നു വലിയ നാത്തൂനും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ മരിച്ചു അപ്പൊ അവരൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ നല്ല ദണ്ണം പരുന്നാളായിക്കഴിഞ്ഞ അവരൊക്കെ വിളിക്കും അപ്പം മറ്റേ എന്താണ് ചോറാണ് സാദാ ചോറ് ഉപ്പേരി മീൻ പച്ചത് പപ്പടം പൊയിച്ചത് സാമ്പാറ് മറ്റേ പച്ചക്കറി മീൻകറി ബീഫ് വരറ്റിയത് ഇനില്ലാത്തതൊന്നുമില്ല ഇഞ്ചി കറി പപ്പടം അച്ചാറ് ദൊക്കണ്ടാവും ഒരു സദ്യ പോല തെണു ഇത് ഒക്ക അടുപ്പാരത്യണ് ഇ ണ്ടാക്കും നല്ല രസരുന്നു അവരൊക്കെ മരിച്ചു ഇപ്പൊ അവരൊന്നുംല്ല
എല്ലാരും നത്തൂലൊക്കെ മരിച്ചോ
ഉം വലിയ നാത്തൂന ഉണ്ടായിരുന്നു അത് മരിച്ച് ഉമ്മ ഉണ്ടായിരുന്ന മരിച്ച് ഉമ്ടെ ഒരു മോന ഉണ്ടായിരുന്നു മരിച് ഒരു കുടുംബത്തില് മൂന്നു മരണം
എന്തെ?
ഉമ്മാക്ക് പെട്ടെന്ന് ഉമ്മാ പെട്ടെന്നെന്നെ വീണതാണ് ബാത്റൂമിൽ വീണതാണ് അങ്ങനെ ഹോസ്പിറ്റലക്ക് കൊണ്ടയിട്ട് അങ്ങനെ ഇരുപതോന്ന് ദിവസാണ് കിടന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ടാമത്തെ ദിവസം മരിച് ഐസിയിലും വെന്റിലേറ്ററിലും പ്രഷർ തൽ കടിച്ചതിന്റെ ശേഷം പിന്ന ഉമ്മ മുണ്ടീട്ടില്ല
ആ ആഹ്
ഉം ആ ഇരുപത്തിരണ്ട് ഇരുപത്തോന്ന് ദിസും ഉണ്ടീട്ടില്ല
ഹേ
ഈ സൊ ശ്സുണ്ട് ഇവിടന്ന് ഇങ്ങ ശ്വാ
ഉം
അങ്ങനത്തെൊ ഒരു മരണ്ണായിരുന്നു പിന്നെ ഇക്കാടെ ചേഷഡാൻക്ക് ക്യാൻസർയിട്ടണം ശ്വാസകോശത്തി ക്യാൻസർായിട്ട് പിന്നെ നാത്തുനും
ആരാ ഈ വാതിൽന് മുണ്ടുന്നെ
അത്ര അധികം വായസൊന്നുമ ഇല്ല നമ്മ നാത്തനക്ക് ഇങ്ങനെ വയർ വീർത്തിട്ട് ഗ മറ്റേതാണ് ലിവറിൽ വെള്ളം നക്കുക ആക്ക അങ്ങനത്തെൊരു മരണം കഴിഞ്ഞി പറയ കുടുംബത്തില്
ആഹ ശേ
മ്മ്ഹ്
തിരിച്ച് വിളിക്കുണു